ഹെലോ
ഹെലോ
കേക്ക്ണ്ടോ
ഹലോ ആഹ് എന്തൊക്കെയാ
ആഹ് ദാ രാവിലത്തെ പണിയൊക്കെ ഒരുങ്ങി. അപ്പൊ ഇങ്ങനെ ഇരിക്ക അപ്പൊ നല്ല മഴ ആഹ് ഫ്രീന്ന് പറ അത്ര ഫ്രീ ആയിട്ടൊന്നല്ല ഇനി കൊറച്ച് തുണികള് തോതിയിടാന്ണ്ട് മഴ തന്നെ മഴ
ഞാൻ തുടങ്ങിയിട്ടേള്ളൂ ഞാൻ മോനേറ്റ് ഹോസ്പിറ്റല് പോയിട്ടുണ്ടായിരുന്നു
അതെ എന്തു പറ്റി?
അവക്ക് ഇന്നാലെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ ഭയങ്കര പനി
പനില്ലേ ആഹ് ഇനിയിപ്പോ ശനിയായിച്ചിം ഞായറാഴ്ചയുല്ലേ രണ്ടു ദിവസം അവധി കിട്ടിയാ സൂക്കേടും വരും അങ്ങനെ
ഒന്നാമത് കാലാവസ്ഥ ഭയങ്കര മോശാണല്ലോ
ആ വെയില്‌ വന്നാലും എന്താ സൂക്കേട്‌ വരും മഴയ്യാലും സൂ കൊടുവ വൈയ്യ ഇത്തിരി ആകണ വരക്ക് ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ
അതെ അതെ
മ്മ് ഞാനിപ്പോ അതാ ഒരാൾ ഉറങ്ങിയതാ അപ്പൊ നീറ്റു മ്മ് അപ്പൊ വെള്ളം വന്നിട്ടുണ്ട് ഞങ്ങക്ക് ഇവിടെ ഒരാഴ്ചയില വെള്ളം വരുള്ളൂ പൈപ്പ് വള്ളോണേ ഏഹ് ആഹ് അപ്പൊ ഒരാഴ്ചയില വെള്ളം വരുള്ളൂ
ആഹ് ഇവിടെ ആഹ് പോയി വന്നു രാവിലെ പോയതാണ് ഇപ്പോ എത്തീട്ടുള്ളൂ
ഇനിപ്പൊ വീട്ടത്തെ പണിയൊക്കെ നോക്കേണ്ടി വരു അല്ലേ
ഇതാ ഇങ്ങനെ ഓരോ ന്നായിട്ട് ഇങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു കറി വെക്കാൻ നോക്കണ്.
അതല്ലേ മ്മ് അങ്ങനെ ആയിട്ട് ഇനിയിപ്പോ നിങ്ങക്ക് ഏഹ് ഇവിടെ ഇന്ന് രാവിലെ ഉപ്പേരി വെച്ചു ഇനി കൊറച്ച് കഴിഞ്ഞിട്ടേ കറി വെക്കുള്ളൂ ഏഹ് മ്മ് ഇന്ന് ഇപ്പ മീൻകാരനൊന്നും ഇതി വന്നൊന്നുംല്ല ഇല്ലെങ്കി ഡെയിലി വരുന്നതാ ചെലത് മ്മ് ഇനിയിപ്പ നിങ്ങക്ക് പെരുന്നാൾ കഴിഞ്ഞുല്ലേ ഏഹ്
ആഹ് ആഹ് പെരുന്നാൾ കഴിഞ്ഞില്ലോ
അതല്ലേ ആഹ് ആഹ് രണ്ടും കഴിഞ്ഞ് ചെറുതും വലുതും കഴിഞ്ഞല്ലേ ഇല്ല ഇനി അങ്ങ ഈ ഓണം ടൈം ആകുമ്പോളല്ലേ ഒരു ആഹ് ഞങ്ങക്ക് ഇനിപ്പോ അടുത്ത ആഘോസം ഓണം ആഹ് മ്മ് അടുത്ത ആഘോഷ ഓണം ഏയ് ഇന്നപ്പോ അടുത്ത മാസം ലാസ്റ്റ് ആണ്ലെ ഓണം ഇനിപ്പ അടു അത്ര മാസത്തക്ക ആയിരിക്കും ഡ്രസ്സ ഒക്കെ എടുക്കാൻ പോവുള്ളൂ ഡ്രസ്സ് എടുത്താലും ഇപ്പ വണ്ടിത്തന്നെ എല്ലാം പോണത് ആഹ് മ്മ്
ഓണം വരുമ്പോ വീട് ക്ലീനിങ് ഒക്കെണ്ടാവില്ലേ
ഓ വൃത്തിയാക്കുകൊക്കെ ചെയ്യും പിന്നെ പൂടുക അങ്ങനെ രാവിലെ പിന്നെ അതൊരു തെരക്കാണ് പൂവ്ടല് മ്മ് അങ്ങനെ ഇല്ലെങ്കില് പിന്നെ കൊഴപ്പൊന്നുല്ല മ്മ് അതക്കെ മക്കള് കൂടും പൂവിടാന് അങ്ങനെ ഇങ്ങനെ
അത്തം ഒന്ന് തൊട്ട് പൂവിടൽ തുടങ്ങൂലേ
ആഹ് ഇവിടെ പറഞ്ഞാ ആയില്യം മകം വരെ ഇടും ഞങ്ങളുടെ നാ ട്ടിലൊക്കെ പത്ത് ദിവസൊക്കെ ഇടുള്ളൂ ഇവിടെ ഹസ്ബന്റിന്റെ അവിടൊക്കെ കൊറച്ച് പൂവ് കുറച്ചും കൂടി ഇടും അങ്ങാനായിട്ട് ഇനിപ്പ ഡ്രസ് എട്ക്കാൻ പോക്ക് അങ്ങനെ ഞാൻ അധികംഇപ്പ കൊറേക്കെ മീഷോന്നന്നെ എട്ക്ക്. മ്മ് ഡ്രസ്ളും കാര്യങ്ങളൊക്കെ പക്ഷെ വലിയ ആഹ് ആഹ് വലിയ റേറ്റും ഇല്ല ആഹ് മ്മ് കടയില് ആഹ് അങ്ങനെത്തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ അതെന്നപ്പാ വീട്ടിൽഇരുന്നങ്ങനെ ഓർഡർ ചെയ്യാ അതന്നെ
കടയിലൊക്കെ പോയാലേ നല്ല പൈസയാണല്ലോ മ്മ്
ആഹ് റേയ്റ്റും വെരും നിങ്ങൾ എങ്ങനെയാ ഓഹ് ഷോപ്പിങ് ഓൺലൈനിലെന്നെ
ഓൺലൈനും ഏഹ് മിക്കവർ ഇപ്പ അധികം ഓൺലൈൻ തന്നെയെണ്.
അതെല്ലേ ആഹ് അപ്പോപിന്ന കൊഴ്യോ പ്പില്ലാല്ലോ വീട്ടില് കൊണ്ടെ
മക്കൾക്കൊക്കെ പൊറത്ത് പോയിട്ക്കും. ആഹ് വീട്ടില് കൊട്ന്ന് തെരും.
പിന്നെ ഇട്ത്താ ഇപ്പ ശെരിയാകൂല്ല. പക്ഷെ കുട്ടിയളെ ഡ്രസ്സിനാണ് പൊറത്ത് നല്ല റേറ്റ്ല്ലേ. ആഹ് നല്ല റിറ്റ് അമ്മളെ അടാരിം കളിയൊക്കെ കാണോ, ഫുട്ബോൾ കളി?
ഏയ് ഹസ്ബന്റ് ഹസ്ബന്റും ഒക്കെ കാണും
അതെല്ലേ, എങ്ങനെ ഇപര് ഈ ഒറക്കൊഴിച്ചിട്ടിരിക്ക ഇഹ് ഇഹ് ആ ഇവടെ ചെറിയ കുട്ടി നീക് ക്ക്ണ സമയത്ത് ഏഹ് ചെറിയ കുട്ടി നീക്കിണ സമയത്ത് ആളെ വെച്ച് പോവണ്ടേ. കാണുവൊക്കെ ചെയ്യും. ഏഹ് നല്ലോണായിട്ട് അവള് കളിക്കാനു ഏഹ് രാത് ത്രി ഇങ്ങനെ എഴുന്നെയ്ക്കോയ് ഉം അതെന്നെ അവര്ക്ക് അതൊരു രസം കളി ആ സമയങ്ങോട്ട് കെടന്നൊറങ്ങിയാൽ അത് കിട്ടും. ആറ് മാസം തെഴഞ്ഞോ? ആറു മാസം കഴിഞ്ഞു.
ആഹ്
അപ്പ മോനിതാ സ്കൂളിൽ പോയി. ഇനി ഇപ്പ രണ്ടൂസം ലീവല്ലേ, അയ്യോ രണ്ടോസം ഇഞ്ഞ അടിയിം കച്ചറെന്നെ.
മ്
ഇപ്പൊ തോന്നെയ് വേം വേഗം ഓരോരോ ആഴ്ച്ച പോണത്. അങ്ങനെയൊക്കെയായി ഉം, എന്താ നാട്ടിക്ക് പോക്കൊന്നുല്ലേ?
ഞാന് പോയിരുന്നു. വീട്ടിക്ക് പോയിരുന്നു. ഇപ്പൊ മോൻക്ക് സ്കൂള് തൊറന്ന കാരണം പിന്നെ പോയി.
ആഹ്, ഇനിയിപ്പോ സ്ക്കൂള് അടയ്ക്ക്ണ ടൈമിലായിരിക്കു അല്ലേ?
അല്ല എടക്ക് പോയി വെരാ മോൻക്ക് അവ്ട്ന്ന് സ്കൂൾക്ക് പോവാൻ പറ്റിയ അങ്ങനെ ഒരു ഇതാണ്.
അതെല്ലേ ആഹ് അപ്പ പിന്നെ കൊഴപ്പു ല്ല. ഉം ഉം ഇനിപ്പ ഉച്ചക്ക്യെന്താ?
ഉച്ചക്ക് ആഹ് വെത്തള്ണ്ട് കറി വെക്കണം പൊരിക്കണം ചോറ് വെച്ചിട്ടില്ല ഒക്കെ ഞ് സ്റ്റാർട്ടെയ്യണം.
ആഹ് രാവിലെ നാർത്തെ അങ്ങനെ ആശുത്രി പോയി അത് കഴിഞ്ഞ പിന്നെ കൊഴപ്പല്ലല്ലോ അല്ലെ? ഏഹ് ഹോസ്പിറ്റല അടുത്തന്നെയാ?
എല്ലാ കൊർച്ച് അങ്ങട്ട് പോണം.
അതെലേ ആഹ് ആഹ് മോനോ ഒതുങ്ങി നിക്കൊക്കെ ചെയ്യോ? ചിറ്റിപ്പുമ്പളൊക്കെ
ആഹ് കൊഴ്പ്പല്ല ആൾക്ക് വയ്യെങ്കി ആള് സൈലന്റെന്നേണ്.
ഉം
അല്ലെങ്കി ഭയങ്കര അല്ലെങ്കി വയ്ങ്കര വിക്രസും കാര്യങ്ങളൊക്കെ ഇണ്ടാ ക്ക്‌
ആഹ് ഇവിടെതേ വികൃതിന്നെ വികൃതി ഉം എന്നെ നമ്മൾ പുറത്തേക്ക് പോയ ചില കുട്ടികളെ വികൃതി കണ്ട നമ്മുടെ കുട് ട്ടിന്നൊന്നുമല്ല വികൃതിക്ക് ആ അപ്പൊ ഞമ്മളിപ്പൊ വിചാരിക്കും ആഹ് അത് ശരിയാണ്.
വേറെ മക്കളെ കാണ്മ്പോ നമ്മള് വിചാരിക്കും നമ്മളെ മക്കക്ക്
നല്ല വികൃതിയാണേ ആഹ് അങ്ങനെയൊക്കെ എന്റെനൊക്കെ അയ്യോ ഞാൻ തൊള്ളിട്ട് തൊള്ളിയിട്ട് മതി ഉം
ചെറിയാളും വെല്യയാളും ഭയങ്കര പ്രശ്നാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണ അവ ഉം
ആഹ് അതാണ് ഇനിപ്പം ഉച്ചക്ക് ഉറക്കവൊന്നും ഇല്ല അല്ലെ
ഉറങ്ങും ഇപ്പൊ പനി ആയത് കൊണ്ട് ക്ഷീണിങ്ങന ഉറങ്ങും ആഹ് ഉറങ്ങും ഉറങ്ങും
അതെല്ലേ ആ ഞാന് അതെ അവനെ ഉറക്കും ലീവാണെങ്കിലും കുറച്ച് നേരം കെടത്തി ഉറക്കും അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടത്തെ പണികളും അങ്ങനെ ചെയ്യാലോ
ഉം ഇവിടെ പിന്നെ പുറത്ത് ഇറങ്ങാൻ പറ്റില്ലേ മഴയാണ് പിന്നെ ഫ്രണ്ടിൽ തോടായത് കൊണ്ട് തോട്ടില് വെള്ളൊക്കെയാണ് പുറത്തിറക്കാൻ പറ്റ ട്ടിലെ
ഇപ്പ പറ്റില്ല അല്ലേ ഉം ഉം ആഹ് അങ്ങനൊക്കെ ആയിട്ട് അപ്പൊ കുട്ടി എത്രയില
കുട്ടി ഉറങ്ങണ എൽ കെ ജി
ഏഹ് ആഹ് അതാ ഓരൊറക്ക് എൽ കെ ജി ആ ഇവിടേതാ എൽ കെ ജിൽന്നെയാണ് അവനെ എഴുതിപ്പിക്കലാണ് ഇനി ഒരു പാട്
ആഹ് ആഹ് അതെ എഴുതാൻ ഭയങ്കര മടിയാണ് വായിക്കാനൊന്നും കൊഴപ്പില്ല എഴുതാൻ ഭയങ്കര മടിയാണ് ആൾക്ക്
ആഹ് ഇന്നലെ ഞാൻ എന്റെ എല്ലാം കഴിഞ്ഞ് എഴുതിപ്പിക്കാൻ നിക്കുമ്പോക്ക് മറ്റെയാൾ ഉറങ്ങി പിന്നെ രാവിലെ നമുക്ക് എഴുന്നേറ്റ ഒന്നിനും സമയം കിട്ടില്ല എന്നിട്ട എങ്ങനെയൊക്കെ പിടിച്ച് ആഹ് പിടിച്ചിരുത്തി ആഹ് പിടിച്ചു ഇവിടെ മുക്കാലിന് വരുള്ളൂ ഒമ്പതേ മുക്കാലിന് ഒക്കെ വരുള്ളൂ ഇവിടെ സ്കൂൾ അടുത്താണ് അപ്പൊ ആ സമയത്തെ വിരിച്ചേ അപ്പ പത്ത് മണിക്കൊക്കെ വരുള്ളൂ അപ്പൊ പിന്നെ കൊഴപ്പമില്ല അതിനനുസരിച്ചത് അങ്ങനെ വേഗം ആളെ പിന്നെ വേഗം കുളിപ്പിക്കും ഒക്കെ ചെയ്യും രാവിലെ എന്താ പലഹാരം ഉണ്ടാക്കിയോ അതെ
മൈദ ദോശ ഉണ്ടാക്കി ആഹ് ദോശ ചട്നി ഇണ്ടാക്കി ആഹ് അങ്ങനെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ആഹ് ചായ കുടിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് തീറ്റേ ഉള്ളൂ ചായ കു വച്ചിട്ട് ഇങ്ങനെ ഉച്ചക്കത്തെ പരിപാടിക്ക് പോയി ഇരുന്നിട്ട് ഒള്ളു ഇപ്പൊ
ഇനീപ്പോ വൈകുന്നേരം വരെ ഇനിയിപ്പോ തിരക്കന്നായിരിക്കും മോനെ നോക്കലും ഒക്കെപ്പാടല്ലേ വയ്യാണ്ടായ ഒന്നും കൂടി അയിന്റെ ഒപ്പം നിൽക്കേണ്ട വരും അതല്ലേ ഉം ഉം അതല്ലേ നടക്കാൻ തുടങ്ങില്ലേ നട
ആഹ് നടക്കും നടക്കും ഓന്റെ ഇത്താത്ത സ്ഥലങ്ങളില്ലനാ എപ്പോഴും വാ വാതിൽ രണ്ടും വീടും അടച്ചിടണം
ആഹ് ഇവിടിപ്പൊ നീന്താൻ തുടങ്ങിയത് കൊണ്ട് എന്താ എല്ലാം അവിടെ എത്താൻ തുടങ്ങി ഏഹ് ഉം ഇപ്പൊ കൊറച്ചും കൂടി ഒന്ന ആയി ഞാൻ പറ ഇങ്ങനെ വാലപടിക്കൊക്കെ പോവാനായി പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്കൊരു തിരിങ്ങില ഒരു ഫ്രീ കിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും എന്താ വർക്കിനൊന്നും പോവാനും പറ്റില്ലാല്ലേ ഉം ആദ്യം വർക്കിനൊക്കെ പോയിരുന്നതാ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നോ
ഇല്ല ഞാന് ഇനി ചെറിയ കുട്ടിയല്ലേ കുട്ടി ഒന്നണ്ട് ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് പോണം ച്ചിട്ട് നിക്.
അതെല്ലേ അതെല്ലേ ആഹ് അതെന്താ കെട്ടിയവൻ സെറ്റ് ആയാലേ നടക്കുള്ളൂ വറക്കിന് പോക്കും അപ്പോഴും രാവിലെ നാരത്തെണിക്ക് ഉം രാവിലെ എണീക്ക നേർത്തെ എല്ലാം കൂടെ ചെയ്യലും പിന്നെ വരുമ്പോഴേക്ക് എങ്ങനെെയായാലും അഞ്ചര ആറ് മണിയാവും പിന്നും പണിയല്ലേ അങ്ങനെ ഒഴ്‌വില്ല്യ.
അതെ. അപ്പൊ ചെറിയ മക്കൾ ണ്ടാവുമ്പോ അപ്പഴും ല്ല. അവരിങ്ങനെട ക്ക്. കിടക്ക നീക്കുമ്പോ?
ഉംമ്മ്, അതൊക്കെ തെ യങ്കര വിറ്റ്.
തെ, ഒന്ന്ങ്ങ്ട് സെറ്റ് ആയി കിട്ടണെങ്കില്. ആഹ്.
ഒരു അഞ്ച് അഞ്ചരാ ഒക്കെ ആവണം ആറ് വയസീല ആവ എന്നാലും വികൃ വികൃതിയെ. ണ്ടാവും എന്നാലും അവര് ന്നോക്കയാണ് ന്ന് നമുക്കൊരുത് ണ്ടല്ലോ? ചോറ്ന്ത ക്ക തന്നെ കെടന്നുറ ങ്ങേണ്ട ഒരു രു ടൈം ആവണം. എന്നാ പിന്നെ പ്രശ്ന ഇല്ല. അങ്ങനെയൊക്കെ ആയിട്ട് വേറെ ന്ത്‌ വേറെ എന്തൊക്കെയാ?
ക്ക ണ്ടെങ്കി കൊഴ്പല്ല. ഒറ്റക്കക്കാവുമ്പോ ആഹ്. ഒറ്റക്കാണെ അതോണ്ട് ആ ഒ ഒരു ഇതുണ്ട്.
ആഹ്, ഞാഞ്ഞി പ്പോ ഓണം ടൈമിലെ ന്നെ ഞ്ഞിപ്പോ. പ്പൊ വീട്ടിക്ക് പോക്കൊള്ളു. പിന്നെപ്പ ന്തായാലും ഇപ്പൊ, ഈ ഇടക്കൊന്ന് പോയി വന്നു. യേം, അപ്പൊ പിനഞ്ഞിപ്പോ? ആഹ് ഒരഞ്ചുസക്കെനിക്കും. ഏ, അപ്പൊ ഈ ഇടക്കൊന്ന് പോയിട്ട് വന്നോ? പിന്നെ അപ്പൊ ഒരാഴ്ച അങ്ങനെ നിന്നു. ടീച്ചർ ന്റെട്ത്ത് പറഞ്ഞു ലീവ് ആക്കീട്ട്. അതല്ലേ?
ഞാൻ അത്ര ഏറി പോയ, രണ്ടീസം അത്രക്കേ നിക്കൊള്ളു? ആഹ്.
ഞങ്ങൾക്ക് പിന്നെ എന്താ ബെസിന്, ഒന്നല്ലങ്കി ബെസിന് പോണം. ഉം, ഇപ്പ രണ്ടാളായതു കൊണ്ട് ബുദ്ധിമുട്ടാ.
ഉം, ഞങ്ങള്. വണ്ടിക്കന്നെ പോക്ക്. ഒന്നല്ലെങ്കിൽ അവിടുന്ന് ആരേലും വരും. ആഹ്, ആഹ് ഓക്കെ.
ആഹ്, ശരി ട്ടൊ ഹാ വിളിക്ക.